ഒ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ
പറയുന്നത് ക്ക് കേൾ
ഹലോ ആ ആ ആ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ട്ടോ ഇതുവരെ കേൾക്കുന്നില്ലായിരുന്നു ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്തോ റേഞ്ച് ഇഷ്യു ആണ് തോന്നുന്നു ഒക്കെ നല്ല വർത്താനം
ഉം എന്താ എന്ത് അങ്ങനെ പൊ പോന്ന് എന്താ പണി കൊടക്കാണോ
അല്ല കിടക്കല്ല വെറുതെ ഒരു ചെറിയ മോളുണ്ട് അപ്പൊ അവളങ്ങനെ കെട്ക്കാനൊന്നും സമ്മയ്ക്കൂല അപ്പൊ പകൽ കിടത്തൊന്നും പതിവില്ല ആഹ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം നല്ല ബി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഏ അപ്പൊ ഞാൻ നല്ല ബിരിയാണി ഒക്കെ ണ്ടാക്കിയിരുന്നു ഇരിക്ക അതെ അതെ ഇരിക്കല്ല നടക്കാണ് കുട്ടിന്റെ ഇല്ല ഉറങ്ങാറില്ല പകലുറക്കം പത്
ആഹ് അപ്പൊ പിന്നെ ഓളെ പിന്നാലങ്ങനെ നടക്കേണ്ടി വരൂല്ലേ
അതെ അതെ അവള് പിന്നാല അങ്ങ് നടക്കണം ഭയങ്കര എടങ്ങാറാണ് ഈ ഒറങ്ങാത്ത കുട്ടികളൊക്കെ ഉണ്ടായാലോ ഭയങ്കര
ഹാ ഒരു നമുക്കൊരു റെസ്റ്റ് ഇണ്ടാവൂല ഓലെ പിന്നാലെ നടക്കാനേ ഒ യിവുണ്ടാവുള്ളു
ഉം
എന്താണ് പിന്നെന്താ എങ്ങനെ ഇണ്ടായിനു അനക്ക് ഇന്നലെ കല്യാണം ഇണ്ടെന്ന് പറഞ്ഞിലേ അതെങ്ങനെണ്ടാ
ആ അതെ അതെ അടിപൊളിയായിരുന്നു ഉഷാറായി ആ ഒക്കെ നല്ല രീതീല് കഴിഞ്ഞു ആ മോള് ഇവിടെ മുറ്റത്ത്ക്കൂടെ മണ്ടി നടക്ക്ണ്ട് അപ്പോ ഓളെ ബാക്കില് ഞാൻ നടന്നോണ്ട് സംസാരി കാണ്പ്പൊ
ആഹ് ശെരി ആ കല്യാണൊക്കെ അങ്ങനെ ഉഷാറായിട്ട് കഴിഞ്ഞു ലേ ആ എന്താ പെണ്ണിനെ തേടി പോയിട്ടുണ്ടായിരുന്നോ
ആഹ് പോയിരുന്നു തേടിപ്പോയിരുന്നു ഉ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ ഭയങ്കര പരിപാടൊക്കെ ആയിരുന്നു പുതെണിന്റെ എൻട്രിക്കെ നല്ല ഉഷാറായിരുന്നു
അതെ എന്താ പെണ്ണെങ്ങനെയാ നല്ല എന്താ പഠിക്കുന്നതാണോ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കയാണോ പഠിക്കാണോ ആള്
പഠിപ്പ് കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇ അടുത്തന്താ അറിയില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിക്കാണ് ആ നല്ല പഠിക്കണ കുട്ടിയാണ് ചെക്കൻ ന് പുറത്താണ് അതായത് ഉം ഗൽഫിലാണ് വർക്ക് ജോലി ചെയ്യുന്നത്
ആ അവിടെയാണോ അയ്ശരി അപ്പൊ ക കല്യാണം എന്ത് എനിക്ക് കേഴുന്നുണ്ട് നിന ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ എനിക്ക് രണ്ടാള് എനിക്ക് രണ്ടാളാണ് രണ്ട് പെൺകുട്ട്യാളാണ് ആ അല്ല വല്യാ മോളിപ്പോ നാലില് അഞ്ചിലൊക്കെ എത്താനായിട്ട് ണ്ട് എത്തീട്ട്ണ്ട് മറ്റോള് ചെറുതാണ ഇപ്പൊ അംഗനവാടി ചേർക്കണം അഹിന്റെ ഓരോ ആഗ്രഹത്തില ഓരോ ആഗ്രഹങ്ങൾ അങ്ങനെ പറയും ബാഗ് വാങ്ങണം യൂണിക്കോണന്റെ ബാഗ് ത് വേണം അതുപോലെ അങ്ങനെ പോവാന് ഇപ്പ പോകുന്നമുന്നേ നല്ല ആഗ്രഹണ്ട് പോവാന് ഇനിപ്പോ കൊണ്ടായാക്കുമ്പോ എങ്ങനെയാന്ന അറിയൂല
ഓക്കെ ഓക്കെ മോള് ഭയങ്കര വികൃതിയാണ് അതോണ്ടാണ്
ആ ആഹ് ശരി ആ അതുപോലെ മ് എന്താ പറഞ്ഞെ
ഇങ്ങളെ വീട്ടിത്തെ കുട്ടി ഇങ്ങനൊക്കെ വികൃതിയുണ്ടോ ഭക്ഷണക്കെ കഴിക്കൊ
ഭക്ഷണം കഴിക്കാൻ വേക്കോട്ടെ തന്നെയാണ് അത് ഇപ്പം എല്ലാ കുട്ടികൾക്കും പറഞ്ഞ പോലെ ഭക്ഷണം അവർക്ക് വേണ്ടല്ലോ കച്ച്നടക്ക പുറത്ത് ത്തു കൂടെ നടക്ക വെയിൽങ് കൊള്ള അങ്ങനെയൊക്കെ തന്നെയാണ് തൊന്ന് മാറി നിക്ക അറിയോ മോളെ സൗണ്ട് നന്നായിട്ട് കേക്കുന്നുണ്ട്
ആ ആ ആ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോ മാറി നിക്ക അവൾ എന്തോ ഒന്ന് മനസ്സിൽ വിചാരിച്ച്
ആഹ് ആഹ് ഓക്കെ ആഹ് ശരി ഇല്ല ഇപ്പൊ വല്യ പ്രശ്നല്ല ആ ഇപ്പൊ അതുപോലെ അവളിപ്പോ അവളിപ്പോ എപ്പോഴും അംഗനവാടിയിലോട്ട് പോകുന്നതും അവിടുന്ന് പാട്ട് പഠിപ്പിച്ചു തരും ടീച്ചർ എ ബി സി ഡി പഠിപ്പിച്ചരും ജനുവരി ഫെബ്രുവരി പഠിപ്പിച്ചു തരും അങ്ങനത്തൊക്കെ ആ ഒരു ചിന്തയിലാപ്പൊ പോവണം പിന്നെ കൊറെ ഫ്രണ്ട് ഉണ്ട് കൂട്ടുകാർ കിട്ടൊല്ലോ കൂട്ടുകാരുണ്ടാവും ആ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ ആഗ്രഹം പറഞ്ഞ് നട കലാണിപ്പ കാര്യായിട്ട് ഇതാണ് ബാഗ് വാങ്ങണം ആഹ് അതുപോലെ വെള്ളം കുപ്പി വാങ്ങണം അങ്ങനെ ണ്ടാവൊല്ലോ ആഗ്രഹങ്ങൾ
ആഹ് ആഹ് ശരിയാണ് അതൊക്കെ പോവോള ഉണ്ടാവും പോയി രണ്ട് കഴിഞ്ഞാല് ഇച്ച് പോവാൻ കഴിയില്ലമ്മച്ച്യേ പറയും
നല്ല ആഗ്രഹാണ് ഇനി പോയി തുടങ്ങിയ ചെലപ്പോങ്കി ഒരു ദിവസം പോയാ രണ്ടാം ദിവസം ഞാൻ ഇഞ്ഞു പോവൂലാന്ന് കരയലായിരുന്നു ഐലാണ് അങ്ങനെ തന്നേനി വല്യ മോക്കും ഭയങ്കര ആഗ്ര പോവാനെ ഒരൂസം തന്നെ ശരിക്കും അവിടെ നിന്നിട്ടില്ല പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ റെഡി ആവും പിന്നെ അംഗനവാടിയല്ലേ അവിടെ നല്ല ഭക്ഷണത്തിനായാലും നല്ല പോഷകാഹാരങ്ങളും അതുപോലെ നന്നായിട്ട് അവരെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും പഠിപ്പിച്ച് കൊടുക്കാനൊക്കെ നല്ല ഇതാണല്ലോ അംഗനവാടിക്കെ അപ്പം ആഹ് അപ്പ മക്കക്കിഷ്ടപ്പെടും ചെയ്യും പാട്ടുകളായിട്ടും അതുപോലെ ഓരോ കളികളായിട്ടും അതുപോലെ കൊറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ അതൊക്കെ കണ്ടിട്ടാണ് അവൾക്ക് ഇഷ്ടം ഈ നമ്മള് ഈ പൊടി വാങ്ങാനൊക്കെ പോവൊല്ലോ അതൊക്കെ കണ്ട് ഇഷ്ട പെട്ടതാണ്
ഓക്കെ ഓക്കേ ഊം എന്റെ മ കളെ ഇനിയിപ്പോ ഇപ്പോ ഒന്നര കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഒന്നര കൊല്ലം കൂടി കഴിഞ്ഞാലോളേം ചേർ
അവളിം ചേർത്താനായില്ലേ പെട്ടെന്നാ മക്കളൊക്കെ വലുതാവാ നമ്മളിപ്പോ ഇന്നലെ മിനിയാന്ന് വയറ്റില്ണ്ടായി അതിപ്പോ പുറത്ത് വന്ന് അപ്പോഴേക്കും ഒന്നര വയസ്സായി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വലുതാവും മക്കള് നമക്ക് ഇങ്ങട്ട് ചിന്തിച്ച എത്ര വലിയതായോ എന്ന് തോന്നിപ്പോവും കാരണം അതേ നമ്മുക്ക് ഇങ്ങട്ടെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മക്കള് വലുതാവുന്നതേ
അതെ അതെ പിന്നെ എന്താ താ ഇത് ഭക്ഷണം കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിക്കട്ടെ ഞാന് വയറിന് വലിയ സുഖല്ല അപ്പം കുറച്ച് നേരം ഒന്ന് കയിയട്ടേ എന്ന് ഇങ്ങനെ കെട ആകും പോലൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു എന്താ ഒരു വയറ് വേദ ഇന്നലെ എന്തൊക്കെയോ ഛർദിക്കാൻ വരലോ അങ്ങനൊക്കെ ആയിട്ട് ഇന്നലെ എനിക്കും ഉണ്ടായിരുന്നു ഒരു കല്യാണം അ അ അവിടെ പോയി വന്ന് രാത്രിയൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോ രാവിലെ ആയതിന് ശേഷാണ് ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഇനി അവിടുന്ന് ഫുഡിന്ന് എന്തെങ്കിലും ആണോ അതും അറിയൂല എന്താണാവോ ഒരു ബുദ്ധിമുട്ടുണ്ട്
ആ മഴൊക്കെ ഉണ്ടൊ നിങ്ങടെ നാട്ടിലിപ്പ എന്താ ചൂടാണോ എന്താ
ആ ചൂടിന്റെതും എല്ലാം കൂടെ ആയിട്ടായിരിക്ക ക്കും ഇപ്പൊ കൊറേ മാറ്റണ്ട് കാരണം രാവിലൊക്കെ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരലും വയറൊക്കെ ആകെ വേദനയും എന്തൊക്കെയോ ആയിരുന്നു ഇപ്പൊ കൊറേക്കെ മാറ്റണ്ട് എന്നാലും ഒരു അസ്വസ്ഥത ഉണ്ട് അപ്പ അതൊക്കെന്ന് മാറിട്ട് സാവധാനം പോയിട്ട്
ഓക്കെ ഓക്കെ ഉം ഉം ചൂട് ഉണ്ടോവിടെ
ചൂടുണ്ട് ചൂടന്നെ പക്ഷെ ഇപ്പൊ ഇന്ന് ഒന്ന്
അല്ല താങ്കൾ പറ ഈ പറയണ കേക്കില്ല ഹലോ പറഞ്ഞോളൂട്ടോ ഈ
ഇപ്പ ഇപ്പൊ കേക്കുന്നുണ്ടോ ഇപ്പൊ കേക്കുന്നുണ്ടോ ആ ഓക്കെ ആ ഞാൻ പറയാ ചൂട്പ്പം രണ്ട് ദിവസ സൈറ്റ്കൊ
ഹലോ അല്ല കേൾക്ക്ണില്ലല്ലോ ഇങ്ങോട്ട്
പറയുന്നത് കേക്കുന്നില്ലേ
എടക്ക്ങ്ങനെ ഇങ്ങനെ കട്ടാവുന്നുണ്ട് അവിടെ റൈഞ്ച് ഇഷ്യൂ വല്ലാതും ഉണ്ടോ
ഇല്ല അതെന്തയാവോ ഞാനതെല്ല പറഞ്ഞത് ഇവിടെ നല്ല മഴയാരി രണ്ട് മൂന്ന് ദിവസം ആയിട്ട് അതോണ്ട് നല്ല തണുപ്പുണ്ട് ഇപ്പോ
ഓ ഇവിടെപ്പോ ഒരു ദിവസ സം മഴ കിട്ടീനി നല്ലൊരു മഴ കിട്ടീനി
ആ ആ അതെ ഇപ്പോ നമുക്ക് സ്റ്റാർട്ടിങ്ങിളില്ലേ ആ ചൂട് നന്ന കുറവുണ്ട് മറ്റേത് ഉച്ചക്കൊന്നും കെടക്കാൻ പോലും കഴൂനേണല്ലോ
ക്കല്ല രാത്രിയും കെട ക്കാൻ കഴിയില്ല ഇനി ഇന്റെ കുട്ടി ഒന്നും രാത്രി ഉറങ്ങ ഇല്ലേ ഇല്ല ഞാൻ ഇങ്ങട്ട് എടങ്ങേറ് ആവലയ്ന് മ്
ആഅതന്നെ അതന്നെപ്പ എല്ലായിടത്തത്തെ അവസ്ഥ ചൂടിന്റെ പോക്കോണ്ട്ങ്ങട്ട് ബുദ്ധിമുട്ടായിക്ക്ണ് എല്ലാവരും
നാട്ടില്
മഴക്കാലം നമുക്കിപ്പൊ ജൂണിലൊക്കെല്ലേ മഴക്കാലം തൊടങ്ങാ
മ് ജൂണിലാണോ മെയ് ലാസ്റ്റ് പകുതിയൊ
ആ ഏകദേശം ആ ഏതായാലും നമ്മളിപ്പോ പണ്ട് സ്കൂളിൽ പോണ ടൈമിലും മഴ കാലം ആ രീതിയില് ജൂൺ അങ്ങനെ ഞാൻ പറഞ്ഞത് ജൂണിലൊക്കെ ആകുമ്പോഴേക്കും മഴ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഒരു സമാധാനം ഉണ്ടാവും അപ്പൊ പിന്നെ മഴന്റത്ആയിരിക്കും പ്രശ്നം നല്ല മഴ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയിരിക്കും പിന്നീണ്ട ആ അതാണെ അങ്ങനെ ഓരോന്നായിട്ടും നമ്മുടെ ഇവിടെ അടുത്തൊരു തോടൊക്കെ ഉണ്ട് അതൊക്കെ മയ പെയ്യയാണെങ്കിൽ നല്ലോണം അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകും
ആ ആ വീട്ടില് വെള്ളം കേറാറൊന്നും ഉണ്ടാവില്ല ല്ലെ
വീട്ടിക്കൊന്നും എത്തൂല പക്ഷെവിടെക്കെ നല്ല നന്നായിട്ട് വെള്ളം ഒഴുകും നമുക്ക് പേടിയാണ് മക്കളൊക്കെ ഉണ്ടാവുമ്പോള് അങ്ങോട്ടൊക്കെ പോയാല് കാരണം നമ്മളെ തന്നെ നമുക്ക് തന്നെവിടെ ആ വള ത്തിന്റെ ശക്തിയിൽ പിടിച്ച് നിൽക്കാൻ കഴിയൂല അപ്പൊ മക്കളൊക്കെ അതക്കെ എങ്ങാനും കാലിട്ടേ ചെറിയ കുട്ടികളല്ലേ അങ്ങനെ
ആ അതെ അതെ മ് ഞങ്ങളെ വീട്ടിലൊക്കെ മഴകാലത്തെ ഇപ്പൊ രണ്ടുമൂന്നു കൊല്ലായിട്ട് പ്രളയം ദക്കല്ലയ്നോ അന്നൊക്കെ വീടില് വീടിന്റെ പകുതിയോളം വെള്ളക്കൊ കേറി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് നശിച്ചു പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ദുരിതങ്ങള് നമ്മളന്ന് ഇടങ്ങാറുകളൊക്കെ സഹിച്ചിരുന്നു അതെ നല്ല നാശനഷ്ടങ്ങള് അന്ന് പിന്നെ വീടിന്റെ ഉള്ള് ക്കൊന്നും കേറൂലാന്ന് വിചാരിച്ച് ഞങ്ങള് സാധനങ്ങളന്നും മേലക്ക് കേ കേട്ടുല്ലായിനി പിന്നെ വെള്ളം കേറി ബെഡ ഇട്ട് നശിച്ച് കട്ടിൽ കുറെയൊക്കെ കേടന്ന് വെള്ളത്തിൽ നിന്നാണ്ട് പിന്നെ അതല്ലേ ഈ വെള്ളം ഇറങ്ങിപ്പോയന് ശേഷം വീടിന്റെ ഉള്ളിൽ മൊത്തം ചളി ആകെ ചെളി വീടിൻ്റെ ഉള്ളില് പൊറത്തും അതൊക്കെ പിന്നെ മ് ആ പിന്നെ അത് അവിടെയള്ള ആള നാട്ടില ആളുകളൊക്കെ പാട കൂടാണ്ടൊക്കെ വൃത്തിയാക്കി അത് നല്ല ഇടങ്ങാറായിനി അന്ന് ഇപ്രാവശ്യം അതെ പുതിയ വീട് ചില അഞ്ചാറ് കൊല്ലായിട്ടുള്ളൂടിരിക്കൽ കഴിഞ്ഞിട്ട്
ഓ അപ്പൊ നമുക്ക് സങ്കടം ആവൂലേ നമ്മളിപ്പോ പു
സങ്കടമാകും നമ്മള് എത്ര ആഗ്രഹത്തോടെയാണ് പുതിയ വീടക്കെ അതും നല്ല ഭംഗിയില് നല്ല പൈസ മടക്കി ഉണ്ടാക്കിയ വീട് എല്ലാ പണിയും കഴച്ച് റ് ഇന്റർലോക്ക് ഒര കഴിച്ച വീട്ടില് ഒരു രണ്ടു ദിവസം ഫുള്ള് വെള്ളം നിന്ന്
ആ ആ
ഒക്കെ കേടന്ന അ
ഞാനേ വിളിക്കാട്ടെടി എന്റെ മോള അവിടെ നി തന്നെ വിളിക ണ്ട് ഞാൻ വിളിക്കാട്ടോ
ആ ആ ഓക്കെ ഓക്കെ ശരി
ഓ